ആഹ് കേക്കാം അതേ നെറ്റിന്റെ പ്രോബ്ലം ആരുന്നു ഓക്കെ
ആണോ ആഹ് അത് എടക്കിണ്ടാവും അങ്ങനെ സൗണ്ട് പോവും ചിലപ്പോ കോളേ കട്ട് ആഹ് ഇപ്പോ സൗണ്ട് വരത്തില്ല ആഹ് ചെല ഇപ്പൊ ആഹ് ആഹ് വരത്തേയില്ല ഞാൻ കൊറച്ചു നേരായിട്ട് നോക്കുവാ അപ്പൊ എനിക്ക് സംശയം വന്നിട്ടാ പിന്നെയാ നോക്കിയത് മോന് ഇപ്പം എണ്ണീക്കും മോനാണോ മോളാണോ
മോനാണ് എളേത് മൂത്തത് മോള് മൂ ക്ലാസിൽ പഠിക്കുന്നു
ഓഹ് ഓഹ് ഓഹ് അടുത്ത് തന്നെയാണോ സ്കൂള്
ആ അട്ത്തന്ന്യായാ സ്കൂള്.
ആഹ് കൊണ്ടാകൊന്നുംവേണ്ടപ്പൊ
ആഹ് വേണ്ട വണ്ടിയുണ്ട് ഒര് രണ്ട് സ്റ്റോപ്പപ്പറമാണ് അഹ് അവ്ടെ
ഷേലൊ
പിന്നെ ഞാൻ ഞാന് എൻ്റെ വീട്ടില് നി എന്റെ വീട്ടിലാ ഇപ്പം രണ്ടോസം നിക്കാൻ വന്നായിര്ന്ന് സ്വന്തം വീട്ടില് ഹസ്ബൻ്റെ വീട്ടിലിന്ന് പോകും തിരിച്ച് വൈ ആഹ് രണ്ട് സ്റ്റോപ്പപ്പറവാ
ആഹ് ഓക്കെ ഓക്കെ അപ്പര് അച്ഛൻ്റേം അമ്മടേ കൂടെ നിക്കാൻ വന്നെണ്
ആഹ് അതെ ഏഹ് ഒരാഴ്ച രണ്ടുവസം പറഞ്ഞ് വന്നിട്ട്പ്പൊരാഴ്ചയായി
നമ്മുടെ വീട്ടി വന്നാ നമുക്ക് പോവാൻ തോന്നില്ലാല്ലോ
ആഹ് അത് ശെരിയാ നാളെ നീളേന്നും പറഞ്ഞ് നീറ്റ്
ആഹ് അതെ അച്ഛനു അമ്മേ ഇള്ളപ്പഴേ നമുക്കെത്ര ദിവസം വേണേലും അവിടെ നിക്കാൻ പറ്റുല്ലോ നമുക്കങ്ങട്ട് പോയി കഴിയുമ്പോ അത് പക്ഷെ അതിപ്പം ഇപ്പൊ കുറച്ചല്ലേയായൊള്ളൂ കല്യാണക്കെ അത് ഇപ്പോ കുഞ്ഞുങ്ങളൊക്കെ ചെറ്തല്ലേ പക്ഷെ ഒരു കുറേ വർഷങ്ങൾ കഴിയുമ്പോണ്ടല്ലോ
ആഹ്
നമ്മളെ വീട് വിട്ട്ട്ട് നമ്മള് അ് അച്ഛൻ്റേം അമ്മടേം വീട്ടിപ്പോയി നിന്ന് കഴിയുമ്പോഴത്തേക്കേ നമുക്ക് വേറൊരു ഫീലിംഗ്ണ്ടാവും എനി
ആഹ്
എന്ന് വെച്ചാ എല്ലാർക്കുണ്ടോന്നെനിക്കറിയില്ല എനിക്കൊക്കെ അങ്ങനെ ഫീ ലെയ്യാറുണ്ട് ഷോ എന് എൻ്റെ വീടെന്തായീ ഏതായീന്ന്ള്ളൊരു ചിന്ത വരും പക്ഷെ ഇപ്പഴൊക്കെ ഈ കുഞ്ഞു പിള്ളേരൊക്കെയായിരിക്കുമ്പോ നമുക്ക് നമ്മളെ വീട്ടി പോയി നിൽക്കാൻ നല്ല സുഖാ
ആ അതെ
ആഹ് പക്ഷെ ഈ കൊറേ കഴിയുമ്പേ ത്തക്കും നമ്മള് നമ്മളെ വീടായിട്ട് നമ്മളത് വിട്ട് ട്ട് പോകുമ്പൊ ഭയങ്കര ബുദ്ധിമുട്ടാ
ആഹ്
അച്ചൻ്റെ അമ്മേടെട്ത്താണെങ്കിലും
ആഹ്
പിന്നെ പിന്നെ അങ്ങനൊരു ഫീലിംഗ്ണ്ടാവും എല്ലാർക്കും തോന്നുംന്ന് എനിക്കറീല്ല എനിക്കങ്ങനെ തോന്നാറ്ണ്ട് പോയ് ടീ ക്കുമ്പഴത്തേക്കയ്യോ അവിടെന്തായി വീട് പൂട്ടിട്ട്ട്ടാ വന്നേക്ക്ന്നേ ആഹ് പിന്നെ അ അവ്ടെ പെരുമാറാനൊക്കെ ഒരു ഒരു ബുദ്ധിമുട്ട്ണ്ടാവും
ആഹ് അതെ
അറിയില്ലാട്ടോ എല്ലാർക്കുള്ള ബുദ്ധിമുട്ടാണോന്ന് എനിക്കറിയില്ല എനിക്കങ്ങനെ പറ്റാറ്ണ്ട് ഇപ്പോ ഒ പിന്നെ ചെറുതായി ര്ന്നപ്പോഴൊക്കെ ഭയങ്കര ഇഷ്ടാണ് പോയി നിക്കാനായിട്ട് അ ആഹ് കുഞ്ഞിനെ നോക്കാനാൾ ക്കാര്ണ്ട് നമ്മൾക്കും പക്ഷെരു ഒരു കാര്യണ്ട് പഴേ പോലല്ല ഇപ്പെല്ലാവരും ബിസിയാ
ആഹ് അതെ തെരക്കാണ്
ആഹ് എല്ലാരും ആർക്ക് സമയല്ല ആഹ് അ അവര് ഓരോ തെര ക്കണ് ഞാനൊക്കെ ആ സമയത്ത് വര്മ്പോ നമുക്കെപ്പൊഴും ആൾക്കാരെ കാണാം മിണ്ടാം പോകാൻ പറ്റും എല്ലായിടത്തും പക്ഷെ ഇപ്പങ്ങനെ പറ്റത്തില്ല
ആഹ് അതെ
അത് വ വയങ്കര മാറ്റാണ് ഞാനിങ്ങനെ കൊറേ കാലായിട്ടത് കാണാണ് എപ്പ കാണാതിര്ന്ന് പോയി കാണുന്നോണ്ടായിരിക്കാം എനിക്ക് അങ്ങനെരു വ്യത്യാസം ക തോന്ന്ന്നുണ്ട്
ആ ഹ്
എല്ലാവരും അവരവരുടെ ഒരു ഇതില് ഏരിയ ഒരു സ്ഥലത്ത് ത്ത് ഹ് എന്താ പറയാ അടച്ചിട്ട ഒരു സംഭവാണ് ഇപ്പോ
ആഹ്
നമ്മളൊക്കെ വ വളന്നപ്പോഴേ ഇങ്ങനെ ഓപ്പണായിട്ട് വള വളന്നതാണ് പിള്ളേരെല്ലാവരും കളി കെയും എല്ലാവരും അവിടെയും ഇവിടെയൊക്കെ പോവുകയും എല്ലാ വീടുകളിലും ഇറങ്ങി പക്ഷെ ഇപ്പൊ അങ്ങനെ ഇല്ലാട്ടോ ആഹ് അതാ പറഞ്ഞേ
ഉമ് അടച്ച് പൂട്ടി എല്ലാർക്കടേം
ആഹ് സാഹചര്യങ്ങൾ മാറി നമുക്ക് കുറ്റം പറയാൻ പറ്റത്തില്ല പണ്ട് നമ്മ് എനിക്കൊക്കെ ഓർമ്മയുണ്ട് നല്ല ഞങ്ങള് ഒരു കുറേ പേരുണ്ടാവും റിലേറ്റീവ്സും ഒ ക്കെയായിട്ട് സ സ്കൂളവധിയുള്ള ദിവസം പിന്നെ ഇങ്ങനെ ഇറങ്ങി കഴിഞ്ഞാല് ആഹ് ഒ മുഴുവൻ ഇങ്ങനെ കറങ്ങി നടന്ന് കളിക്കുവായിരുന്നു മരങ്ങൾ കയറി അത് ചെയ്തു ഇത് ചെയ്തു ഒക്കെ നമുക്ക് അങ്ങനെ ഒരു പേടിന്ന് പറഞ്ഞ സാധനം ഇല്ല വീട്ട കൂട്ടുകാരും നമ്മളെ അങ്ങനെ മ് പേടിച്ചിട്ട് പൂട്ടിയിടുന്ന പരിപാടി ഇല്ലല്ലോ എല്ലാർക്കും എല്ലാരെ അറിയാം ഇന്നയാളുടെ മകളാണ് നല്ല മകനാണെന്നറിയാം എന്തെങ്കിലും വേണ്ടാദീനം കാണിച്ച അപ്പ ഇപ്പൊ വീട്ടിലെത്തും ന്യൂസ്
ആഹ് ആഹ് അത് ശരിയാ
ഫോണൊന്നും വേണ്ട അതുല്ല വഴക്കും പറയൂല്ലോ ആഹ് അതുപോലെ അവരെയൊക്കെ അവരൊക്കെ സ്നേഹമാണ് പേടിയാണ് ബഹുമാനണ് അവർ പറഞ്ഞ കേൾക്കു ചെയ്യയിരുന്നു നമ്മളെ
ആഹ് ഉമ്
ഒരു റിലേഷൻ ഉണ്ടായിരുന്നു എല്ലാവരു ആയിട്ടും നല്ലൊരു വ്യക്തിബന്ധം ഉണ്ടായിരുന്നല്ലോ
ആഹ്
പക്ഷെ അതിപ്പ ഇല്ലല്ലോ
ഉമ് ഇപ്പ അങ്ങോട്ടും ഇങ്ങോട്ടും മിണ്ടാട്ടം ഇല്ല
അതിപ്പോ ബന്ധുക്കൾ തന്നെ ഇല്ലാന്ന് തോന്നുന്നു കൊറവാ
ആഹ് അതെ ആവശ്യത്തിനല്ലാരേ ഈ ഫങ്ക്ഷൻ നടക്കുമ്പോ എല്ലാരും കൂടെ ഒന്ന്‌ കാണ് കാണ്
അത് മാത്ര ഉള്ളൂ
വീട്ടും പറച്ചിലും അങ്ങനെ ഒന്നും ഇല്ല
മുന്നേയൊക്കെ ആണെങ്കില് ഒരു ഞായറാഴ്ച ഉണ്ടെങ്കില് പ്രായള്ള ആൾക്കാരൊക്കെയുള്ള വീടുകളില് ആ അവരെ പോയി കാണും ഇപ്പൾ വലിയമ്മയാണ് വലിയച്ഛനാണ് അപ്പൂപ്പനാണ് അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ ആരെങ്കിലുമൊക്കെ വന്ന് കാണാനുണ്ടാവും പക്ഷെ ഇപ്പോഴൊന്നും അങ്ങനെ ഒരാളും കാണാൻ വരുന്നില്ല
ആഹ്
ഒരു മരണത്തിനന്ന് വെച്ചാൽ ആ വീട്ടിലെ മെമ്പേഴ്സ് മാത്രം കാണും കല്യാണം കഴിഞ്ഞ് ചടങ്ങിനേ പിന്നെ അടുത്ത ആൾക്കാർ വരുന്നുള്ളൂ മുമ്പൊക്കെ എന്താ പറയാ പതിനാറ് ദിവസവും ആ ഫാമിലിയിലെ എല്ലാ ബ്ലഡ്‌ റിലേറ്റീവ്സും ആ വീട്ടില ഉണ്ടാവും ല്ലേ ഇപ്പോഴൊന്നും ആർക്കും സമയം ഇല്ല ശരിയാണ് എല്ലാരും വർ
അതേന്നെ
ഓണം വരുന്ന് പ്രത്യേകത
സൗണ്ട് കട്ടാവുന്നടാ
ഹലോ
ആഹ്
ഓണം ഓണം ആഘോഷിക്കാറുണ്ടോ?
ആഹ് ഓണം ഈ ഓണോക്കെ നാട്ടില് ഇപ്പൊ പക്ഷെ ഇല്ലട്ടോ ഞാൻ ഇടക്ക് ഓണത്തിന് മോൻ ഓണോന്നും കണ്ടി ഇല്ല അപ്പ ഞങ്ങൾ ഒരു ഓണത്തിന് കൂടാൻ വേണ്ടി വന്നിട്ടുണ്ടായിരുന്നു
ആഹ് ആഹ്
പക്ഷെ പഴയ പോലുള്ള ആ ഒരു സംഭവൊന്നുല്ല പിന്നെ ഞങ്ങളവിടെ ഈ ഓണാഘോഷ പരിപാടിയൊക്കെ സർക്കാറിൻ്റെ വകയുള്ളത് കൊണ്ട് അവിടെ കുറച്ച് ഗ്രാൻഡാണ് അപ്പൊ ഞങ്ങള് അതൊക്കെ കൊണ്ട് കാണിച്ചിട്ടൊക്കെ വന്നു
ആഹ് ആഹ് ഇപ്പഴെല്ലാം
ഫുഡ് ഒക്കെ ആ ഇപ്പൊ റെഡിമെയ്ഡാണ് പൊറത്ത്ന്ന് വര് ണ് സദ്യയൊക്കെ പണ്ടൊ ആ അതെ
നമ്മളിവിടെ ഇണ്ടാക്കാറ്ണ്ട് ഇപ്രാവശ്യം ഞങ്ങക്ക് ഓണമില്ല ഇവിടെ എന്റെ ഹസ്ബൻഡിന്റെ ചേട്ടൻ ജനുവരിയിൽ മരിച്ചായിരുന്നു
അയ്യോ ആഹ്
ആ അപ്പൊ സുഖ ഇല്ലാണ്ട് ഷുഗർ ഒത്തിരി കൂടിപ്പോയി ആ ഷുഗറ് ആ ആഹ് ഹ മലയാളിയാണ്
അപ്പോ ആ ഇത് എന്താ പറയ ഷുഗർണ്ടല്ലോ ഷുഗർ ഒത്തിരി കൂടിയെന്ന്ച്ചാ എബൗ സിക്സ് ഹഡ്രഡ് ആയിരുന്നു
എബൗ സിക്സ് ഹഡ്രഡ് അങ്ങനെ പെ ന്ന് ആള് വയ്യാണ്ടായി ബോഡി ഫുള്ളി ഇൻഫെക്ഷനായി മീൻസ് മൾട്ടി ഓർഗൻസ് ഇൻഫെക്ഷൻ അയി പോയി
അങ്ങനെ ഒരു എനിക്ക് തോന്നുന്നൊരു ആ പെട്ടെന്നുള്ള മരണവായിരുന്നു സുഖ ഇല്ലാന്ന് പറഞ്ഞു റ്റിയ്യുന്നു, കാണിക്കുമ്പോ തന്നെ തീരെ എ കൂടുതലാണ് ആളിന് പറഞ്ഞില്ല ആക്ച്വലി അപ്പോ കാണിച്ചിട്ട് റിപ്പോർട്ടൊക്കെ ചെയ് ടെസ്റ്റിയ്ത് റിപ്പോർട്ടെല്ലാം വരുമ്പോഴേക്കും ആൾ തീരെ അങ്ങ് ആ മോശാവസ്ഥയിലേക്ക് പോയി അങ്ങനെ പിന്നെ അഡ്മിറ്റ്യ്തു, ഒരു ദിവസം ഐ സി യുൽ ആയിരു ന്നു രണ്ടാമത്തെ ദിവസം മുതല് വെന്റിലേറ്റർലായി വെന്റിലേറ്ററിലൊരു പിന്നെ ഇവിടുത്തെ പ്രൈവറ്റ് ഹോസ്പിറ്റിൽലല്ലേ നമ്മള് ഇവിടെയല്ല എവടെ എല്ലായിടത്തും അങ്ങനതന്നെയാണ് ഇവന്മാര് മാക്സിമം നമ്മുടെന്ന് കാശ് ഊറ്റാ നോക്കും നമ്മള് കണ്ടൊണ്ടിരിക്കുന്ന കാര്യ ട്ടോ ആൾടെ കണ്ടീഷൻ അത്രയും മോശം ആണ്, ഒന്നും ചെയ്തിട്ട് കാര്യല്ല, ഒരു ഒരു മെഡിസിനും എഫക്ടിയിന്നില്ലാന്ന് പറ ആ ഒരു അവസ്ഥയെ പോലും അവര് നമ്മളട്ത്ത് ഇന്ന സംഭവം ചെയ്യാം ഇന്ന സംഭവം ഒരു ഒരു ഡയാലിസിസ് ചെയ്യിപ്പിച്ചുട്ടോ ഒരു ഡയാലിസ് ഒറ്റ ഡയാലിസ് രണ്ടു ലക്ഷം രൂപയുടെ
വയ്യ
ആഹ് എഹ് എന്നിട്ട് അം അത് അവര് തന്നെ പറയാ ഇത് റിസ്ക്കാണ് അ ഞങ്ങള് അറിയാവുന്ന അവരോടൊക്കെ അന്വേഷിച്ചു അപ്പോ ഞങ്ങളുടെ തൊട്ടടുത്ത് ഒരു ഗവൺമെന്റ് ഹോസ്പിറ്റൽ വർക്കിയ്യ്ന്ന നേഴ്സ്ണ്ട്
അപ്പാ ആ കുട്ടിയോട് ചോദിച്ചപ്പോ അത് വന്നിട്ട് പറഞ്ഞു അത് ചെയ്യിക്കേണ്ട അത് ചെയ്യിച്ചിട്ട് യാതൊരു കാര്യവും ല്ല ഒര് കണ്ടീഷനും വ്യത്യാസം വരാൻ പോകുന്നില്ല ഇവര് ചുമ്മാ ചെയ്യിക്കിന്നാണെന്ന് പറഞ്ഞു
ആഹ്.
അതിൻ്റെ എടേല് ഏഹ് എന്താണേലും എന്തെങ്കിലും സംഭവിക്കാൻ ചാൻസ്ണ്ടത് ചെയ്താലും ആ പക്ഷെ കുട്ടികൾക്ക് ആ ആ അത് ചെയ്താല് ചില അച്ഛൻ രക്ഷപ്പെട്ട് വന്നാലോ ലാസ്റ്റ് ഇതാണെന്നൊക്കെ അവരോട് പറഞ്ഞിട്ട് അവരത് സമ്മതിച്ചു അങ്ങനെ അത് ചെയ്തു പക്ഷെ അത് ചെയ്ത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയില്ല
കുട്ടികളൊക്കെ വലുതാണോ അതോ
ആ മകള് അത്ര വലുതല്ല മകള് മോള് വന്നിട്ട് ബി എസ് സി നഴ്സിങ് സെക്കൻഡ് ഇയറ് മ മോൻ വർക്ക് ചെയ്യുന്നു അവന് വെളിയിലാണ്
ആഹ് ആഹ്
അപ്പോ കുട്ടികൾ രണ്ടു പേർക്കും അതൊരു അവര് പറഞ്ഞു പിന്നെ നമുക്കും നമ്മള് പിന്നെ അത് ചെയ്യാണ്ടി ന്ന ശരിയാവില്ലല്ലോ അവര് മെന്റലി ഇതായി ഭയങ്കരമായിട്ട് ഇതാവുല്ലേ അപ്പോ ആ അങ്ങനെ അവര് പറഞ്ഞത് കേട്ടിട്ട് അത് ചെയ്തു ചെയ്ത കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയില്ല
ഉം
അപ്പഴേക്കും പോയാള്
ആ ഒരു വർഷം ആയിട്ടില്ലേ?
ഓണോന്നുല്ലാ ഒത്തിരി ഈ വർഷം ജനുവരി മുതല് എനിക്കോന്നു രണ്ട് നാലും ഇത ഇന്നലെ ഒരു മരണം സംഭവിച്ചു ഞങ്ങള് റിലേറ്റീവ് അല്ല പക്ഷെ ആ ഈ ദൂരെ താമസിക്കുന്നവരെ അവിടെ ചുറ്റിനുമള്ളവരു ആയിട്ട് ഒരേ നാട്ടുകാരാകുമ്പോഴത്തേക്കും കുടുംബക്കാരെക്കാട്ടും ഭയങ്കര ക്ലോസ്
എന്താ ആ ആഹ്
വേറെ ആരും ഇല്ലല്ലോ
ആ അതെ
അപ്പോ ഞങ്ങളാ ഞങ്ങള കൂട്ടത്തിലുണ്ടായിരുന്നൊരു ചേച്ചി ട്രീറ്റ് ഹസ്ബെൻഡ് നാട്ടിലായിരുന്നു ഇന്നലെ രാവിലെ ആഹ് ടൂമറായിരുന്നു ആക്ച്വലി സ്പയ്നില് ആഹാ അപ്പോ അങ്ങനൊരു വെഷമത്തിരിക്ക ഞാനിന്നലെ കോളേ ചെയ്തിട്ടില്ല ആരെയോടും മിണ്ടിയിട്ടില്ല. ഒന്നും ചെയ്തിട്ടില്ല രാവിലെ കേട്ടമുതലാകെ ഉം
ഷോക്കായിപ്പ ഉം
ഊം എന്താ ചെയ്യാന്നെ നമുക്ക് ചുറ്റിനും കേക്കുന്ന മുഴുവൻ ഇതാ ഒക്കെ ന്തരസ് ത്ത് പോണത് ഉം എല്ലാർക്കു ഈ നാ ഫോർത്ത് സ്റ്റേജ് ഒക്കെ ആവുമ്പഴാണല്ലോ ഇത് തി മനസ്സ് അറിയുന്നത് തന്നെ
ഇപ്പൊ ഉദാഹര്ണം കണ്ടില്ലേ രേണുസുധിയുടെ
ആഹ്
ഉം മീഡിയ തുറന്നാ ഇത് തന്നെയല്ലേ
അയ്യോ ഞാൻ നോക്കാറില്ലട്ടോ സത്യം ഞാൻ ഈ ന്യൂസൊന്നും ഇങ്ങനെ വന്ന് പോകുന്നല്ലാണ്ട് ഞാനത് പോയി ഓപ്പൺ ചെയ്ത് നോക്കെ കേക്കൊന്നും ചെയ്യത്തില്ല
ഉം
ആ കാരണം അത് നമ്മള് ഭയങ്കരമായിട്ട് അത് പിന്നെ ഇത് ചെയ്യും
ആ അതെ
അപ്പോ അത്ണ്ട് അങ്ങനത്തെ ന്യൂസുകളൊന്നും ഞാൻ നോക്കാറേ ഇല്ല ഞങ്ങൾ കൊറോണ തുടങ്ങിയപ്പോ ഞങ്ങള്ൾ ടി കേബിള് കട്ട് ചെയ്തത് ഞങ്ങള് ടി വി അഞ്ച് വർഷം യൂസ് ചെയ്തിട്ടില്ല
ആഹ
ന്യൂസേ കാണത്തില്ലായിരുന്നു കംപ്ലീറ്റ് ആയിട്ടും ഞങ്ങള് ക ഓഫ്ചെയ്തു കാരണം അത് കാണാൻ പറ്റാത്തൊരവസ്ഥയായില്ലേ പിന്നെ ഞങ്ങക്കത് ശീലവായി
ആ അതെ
അപ്പം ഞാനിങ്ങനെ വരുന്ന ന്യൂസുകളൊന്നും ഇത് നോ ക്കത്തില്ല കാരണം ഒരു നല്ല ന്യൂസും വരുന്നില്ല വരുന്നത് മുഴുവൻ സോഷ്യൽ മീഡിയ തൊറന്നു കഴിഞ്ഞാലും അതിനേക്കാലിപ്പ്രം ആണ് മെയിൻ മീഡിയ ഒട്ടും നല്ല കാര്യ ന്നി വരുന്നുണ്ടൊ ഒന്നും വരുന്നില്ല മനുഷ്യന് ഉപകാരൊള്ളൊരു നല്ല കാര്യം ഒന്നും കാണിക്കാനില്ല ഇവർക്ക് പറയാനില്ല ഒക്കെ ഇങ്ങനത്തെ ന്യൂസുകളല്ലേ ഉള്ളൂ
ആഹ് അതെ അതെ
പിന്നെ കുട്ടികളെ പറ്റിയുള്ള ന്യൂസാണേലും ഒക്കെ ഇന്നലെ എന്നോട് ഒരു കുഞ് ആഹ് ബാംഗ്ലൂരാണെന്ന് തോന്നൂല്ലേ
ഉം
പിന്നെ കുട്ട്യാളെ പൂട്ടിയിട്ടിട്ട് എന്തോ ഉപ ചുനോ കരഞ്ഞ് എന്തോ പറയുന്നുണ്ടായിരുന്നു ക്രഷ് അപ്പോ ഞാൻ പറഞ്ഞ് ന്തിനാ ഇതൊക്കെ കേക്കാ പോകുന്നേ നടക്കുന്നുണ്ട് നമ്മുടെ ചുറ്റിനും പക്ഷേ നമുക്കത് കാണുമ്പഴും കേക്കുമ്പഴും നമ്മളെ ഭയങ്കരമായിട്ട് ഇതഫക്റ്റ് ചെയ്യും
അതെ
കൊച്ചു കുട്ടികളെ കാര്യാമ്പോഴേ
ഉം അപ്പഴേ പത്ത് മിനിറ്റ് കഴിഞ്ഞു ഇനി നമുക്ക് ഒരാ അഞ്ച കടക്ക ഏ